ആ
ആ എന്താ വിശേഷം ഒ മഴൊക്കെ ഇണ്ടോ
മഴ ആ മഴ ഇപ്പ ഒന്ന് മൂടല് ഇണ്ടേനി മഴ പെയ്തിട്ടില്ല
ആ ആ എങ്ങനെയാണ്ട് രണ്ടു ദിവസായിട്ട് കുറവുണ്ടോ അല്ലേ പെയ്യ്തില്ലേ മഴ
ആ പെയ്തുകുണു പെയ്യായില്ല പക്ഷെ രണ്ട് ദിവസമായിട്ട് കുഴപ്പില്ല
ആ ഇവിടെക്കെ മഴൊക്കെ ആയിട്ട് എല്ലാവർക്കും പനിയും
ഉം ഉം പനിയൊന്നും ആർക്കും വന്നിട്ടില്ല
ആ
ഈ മഴായയാൽ തന്നെ നീ
ആ അത് ന്നെ
ഉം
എല്ല ഹോസ്പിറ്റലൊന്ന് ചെല്ലാൻ വയ്യ പനിയോണ്ട് എല്ലാവർക്കും എല്ലോടത്തും പനി തന്നെ
ആ പലെ പനിയുണ്ട് ഇപ്പൊ
ആ അതന്നെ
ആ
നിപ്പയൊയും ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ
ശിഖല്ലേ ഇപ്പൊ എന്തൊക്കെയുണ്ട്
ആ
ഉം
ചോറായോ
ഉം ചോറ് കഴുന്നു
ആ ഞായറാഴ്ചയായിട്ടു സ്പെഷ്യൽണ്ടോ
ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്നലെ ഇണ്ടെ ഇന്നലെ പിന്നെ ശനിയാഴ്ച്ച ആയോണ്ട് കുട്ടിയെക്കൊക്കെ ഒഴിവെനു അപ്പൊ പിന്നെ
ആ
അപ്പന്ന് സ്പെഷ്യൽയിട്ട്ന്ന് ഹലോ
സ്കൂള് പോണോലില്ലേ
ആഹ് സ്കൂള് പോണ നാലാൾക്കാര്ണ്ട്
ആഹ് ഇന്ന്പ്പോ എല്ലാരും ലീവായിട്ട് വീട്ടില് ണ്ടാവും
ആഹ് ണ്ട്
ഞായറാഴ്ചൊക്കെ ഒര് ഹരാണ് ഒഴിവാണീനോട് ആഹ് അതന്നെ
ഉം ഓലത് ആട്ത്താണ് എന്നാലും വണ്ടി ക്ക് പോണം നടക്കാൻ മാത്രേള്ളൂ പക്ഷെ നമ്മള് വണ്ടിക്ക് വിടും
സ്കൂള
ആഹ് ണ്ട്
ആ ഇവിടെ ഒരാൾ ലൈൻ ബസ്സിന് പോവും ഒരാൾ സ്കൂൾ ബസ്സിന് പോവും
ക്ക്ന്ന് പോവല്
ആഹ് സ്കൂളേതാ പ്രൈവറ്റാ അല്ലെങ്കില്
ഗവൺമെന്റ്
ആഹ് ആ
നിങ്ങൾതൊക്കെ പ്രൈവറ്റാ
അല്ല മാനേജ്മെന്റ് ആണ്
ആഹ് മാനേജ്മെൻ്റാണ്
ഫുഡോക്കെ കൊണ്ടോവോ കുട്ട്യാളെ ല്ലേ അവടന്ന് വാങ്ങലോ ആഹ്
സ്കൂള്ലെന്നെ ഇണ്ടല്ലോ എല്ലാവിധ കറികളും തൊക്കെആയിട്ട് ചൂട് മൂച്ചറൊക്കെ ണ്ട് ആഹ് ചൂട് ചോറുകും ആഹ്
ടക്ക മടിയാ അങ്ങനെക്കെ ആയാലും സ്കൂളിലെ ചോറ് തിന്നാൻ കയ്യിലാന്നറിം
ഏ സ്കൂൾന്ന് വാങ്ങല് ല്ല്യ
ഉം വാങ്ങാൻ മടിയാണ് ഞാൻ ണ്ട് ണ്ടാക്കി കൊടുക്കൂല ന്നിട്ട് പാത്രം കൊടുത്തേയ ക്കും ടീച്ചർമാര് വിളിച്ച് ങ്ങനെ പറയും കുട്ട്യാള് ഭക്ഷണം കയ്ക്കൂലാന്നെ
ഉം ഉം
മട്യാണ് കഴിക്കാന് ഓൽക്ക്പ്പോ ഞമ്മള് വീട്ടിലുണ്ടാക്ക്ണ രസപ്പോൽക്ക് ന്തായാലു കിട്ടൂലല്ലോ ആഹ് ന്നിട്ട് ഉം ന്നിട്ട്ബടെന്ന്ആണ്ട് പറിം ങ്ങള് ണ്ടാക്കണ രസൊന്നുല്ല്യ അത് വാണ്ടാഅറിം ഞാ ണ്ടാക്കി കൊടുത്ത് വിടൂല ന്നിട്ട് ങ്ങനോം കെതിട്ടൊക്കെ ത് ന്നും കൊറച്ചൊക്കെ
ഉം ഇവട്ന്ന് കൂട്ടാൻ കൊണ്ടോവും സ്കൂളിൽ ണ്ടായാലും എന്തെങ്കിലും പൊരിയായിട്ട് ഓന്ക്ക് വാണം പൊരിച്ചതേ പറ്റുള്ളൂ അല്ലാതെ ഉപ്പേരി അതിതൊന്നും ഓൽ ക്ക് പറ്റൂല
ആഹ്
സോയാബീനൊ ഉര്ളകിഴങ്ങ് ങ്ങനത്തെക്കെ ഓരോന്ന് പൊരിച്ചതേ പറ്റുള്ളൂ
ആ അവിടെന്റെ മോൾക്ക് അങ്ങനെയ മ്മള് ഫ്രൈ ആക്കി അരമണിക്കൂറിനോട് ഉണ്ടാക്കി കൊടുക്കും
ഉം അത് സെപ്പറേറ്റ് കിട്ടണം ഉം അതാണ് ഒന്നുംല്ലെങ്കിലും വേണ്ടില്ലാ അത് വാണം
ആഹ് ആ വച്ചരി അയേൺ എല്ലാ ഉപ്പേരിം വൻ ഞാൻ വൈകുന്നേരം ന്ന്ന്തേനി സ്കൂളി ചോയ്ച്ച സോയാബീൻ പൊരിച്ചത് പിന്നെ പിന്നെ എന്താ ഉപ്പേരി കറി തൈര് അച്ചാറൊക്കെ ണ്ട്ന്നറിം ക്കെപറിം ന്നാട്ടും ന്നട്ടും പറിം ഉം പിന്നെ ഇൻക്ക് കൊണ്ടാകൻമാണെന്ന് ആ വീട്ടന്ന് മറ്റോൾ കൊണ്ട ഓളോ ഒമ്പതാം ക്ലാസിന് അവൾക്ക് ചോറണ്ടാവില്ലല്ലോ വലിയ മോളെ ആഹ പോക്ക് എന്തായാലും ചോറ് വേണം അത് കൊടുക്കണ ണ്ടാ മറ്റുവോക്കും വേണം എന്തായാലും കിട്ടും
ഉം
ടുക്കലേ ഉപ്പേരെങ്കിലും കൊണ്ടോയാലേ സമാധാനം ആവുള്ളു ഒന്നൂല്ലേ മുട്ട പൊരിച്ചെങ്കിലും കൊടുത്തു വിടും
ഉം
സ്കൂള ആ പണ്ടത്തെ അര്യല്ല ഇപ്പൊക്ക എല്ലാ സ്കൂളില എല്ലാ സൗകര്യങ്ങളും പടുത്തും കളിയും ഇവർക്കൊക്കെ ഇപ്പൊ പാർക്ക് വരെ വന്ന് സ്കൂള്
അതാണ് എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്
ആഹ അയ ഇപ്പന്നാ ഒന്നാ ഈ സൗകര്യം കുറവണ്ട് പിന്നെ എല്ലാ കുട്ടികളെയും പ്രൈവറ്റിൽ ചേർകാണല്ലോ മാനേജ്മെൻ്റ് ഗവർമെന്റിന്റെ കാര്യല്ല മാനേജ്മെന്റ് കൊറച്ച് സൗകര്യം കുറവല്ല ഉണ്ടാവ ആ ആ കാരണം ഇങ്ങട്ട് ഇവിടെ സ്കൂളില് കുട്ടികൾ കുറവാ അപ്പപ്പോ ആ പാർക്കും കാര്യങ്ങളൊക്കെ വന്ന് എന്നാല് അടുത്തുള്ളവറിലേക്കും പ്രൈവറ്റ് പറഞ്ഞയക്കാണ് കുട്ടികളെ അങ്ങനെ ആയിട്ട്
ബട
പക്ഷെ നല്ല വിദ്യാഭ്യാസാട്ടോ ആ മാശന്മാരൊക്കെ നല്ല ഉഷാറാ മാസ മാര ഉ നല്ലണം നല്ല പഠിച്ച കു കുട്ടിള വേറെ പഠിച്ചാത്ത കുട്ടികളെ വേറെ പഠിത്തത്തി പിന്നോക്കള്ളവർക്ക് വേറെ ക്ലാസ്സ് ഒക്കെ കൊടുക്കും
അതാവുമ്പോ സുഖാണ് എപ്പോഴും അങ്ങനെ പഠി പടിച്ചകുട്ടിളും പഠിച്ചാത്ത കുട്ടികളന്നൊന്നും ഇല്ല അപ്പൊ എല്ലാരും പഠിപ്പിക്കും
ആഹ അതന്നെ
എല്ലാരും
ഹലോ
സൗണ്ട് പോയോ
ഇല്ല ഇല്ല
ആഹ
ഒറങ്ങിയോ
ചെറുത്ണ്ടോ കുട്ടി
ചെറുത്ണ്ട് രണ്ടര വയസ്
ഏ ഇണ്ടീന് എട്ട് ഒമ്പത് ദിവസ ആയിട്ടുള്ളൂ
ഉം ഒമ്പത് മാസോ
ആഹ
ഉം ഒറങ്ങ
ഉറങ്ങുന്നല്ല അ വലിയവരെടെ കയിലുണ്ട്
ആഹ
അവിടുന്ന് ഞാൻ പുറത്തേക്ക് പോന്നാ ഉള്ളിൽന്ന് ഫോൺ വിളിച്ചാലേ ഇവരുടെ എടെന്ന് ശെരിയാവില്ല ഇവിടെ ഇറങ്ങി വന്നാ
ഉ ഞാന് അങ്ങനെയാണ് പുറതേക്ക് പോന്നതാ
ആഹ ഉം വട ആട ഓല് മൂന്നാളൂടി ആയിണ്ടെങ്കിൽ ഒരു ന്താ കഥയാണ് ഞായറാഴ്ച ശനിയാഴ്ച
ഉം എത്ര ആളാ മൂന്നാളോ
ആഹ് മൂന്നാള്ല്
ഉം മഞ്ച മുമ്പൈലില്ലേ
ആ വലിയോമ്പ രണ്ടാമത്തോ മൂന്നാം ക്ലാസ്സില്
മ്മ് സ്കൂഇില്ലഞ്ഞാ പിന്നെ ഓന് ഇവിടെ നാലാള്
ഏ ശരി
വലുത ഓളാറില്
ഏ രണ്ടാമത്
രണ്ടാമത്തെ ന മൂന്നില്
ആ
എറ്റ എറള എൽ കേ ജില എരളിപ്പ രണ്ടര വയസ്
ആ ആഹ് ആ ആ അടുത്തടുത്തടു
ഉം ഉം
ആ
ഉം ഉ
ഭട്ത്ത വല ഭട്ത്തല താണ്ട് കൊറച്ച് ഡിഫറന്റ് ണ്ട്
എ ആ ആ ഇ സ്കൂൾ ഒഴിവ് ഇല്ലാഞ്ഞാലേ ണ്ടായല് സ്കൂൾ ഒഴിവ് ഇണ്ടായ ഓ ലാ ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചലും തല്ലലും എതുണ്ടവൂല അങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട് ഇതാക്കി കൊണ്ട്ക്കല്
ഹ് ഞൻ ഇ ഇന്നലെ ഇറ്റഡ് ചോയിച്ചിട്ടുള്ളൂ ആരൊക്കെ ഈ ശനി ഞായറും സ്കൂലിന് അവതിണ്ടാ കിന്ന് കാട എന്താ ഓലെ കച് ചറാറോ അത് തീർക്കാനേ നമ്മക്ക് ഒഴിവുണ്ടാവുള്ളേ ആ
കൂൾ ണ്ടായ പണിയൊക്കെ നേർത്ത കഴിയുവ
ത്ത കയ്യും ചോറും ഒക്കെ ആ ക്കി അമ്മ കുട്ടിആളീം നോക്കി തീരുന്നാ മതി ഇതങ്ങനെയല്ലേ ഇത് ഒഴിവുണ്ടായിണ്ട് ഞമ്മളൊക്കെ നന്നാക്കി വൃത്തിയാക്കി വന്നി ണ്ടാവും അപ്പഴത്തുണ്ടാവും മറ്റേതല ഓല്
ആ അതാനെ ശരിതല്ലാം നമ്മള് നന്നാക്കുംപോത്തിനെ ആഡ് പാലര് താക്കിണ്ടാവും
അതെന്നെ ഇങ്ങള് സ്വന്തം വര
സ്വന്തം വരാ ഉമ്മണ്ട് വീട്ടില്
ഏ പുതിയപ്പള ഇവിടെ നാട്ടിലി ല്ലേ ഏ
ഉ ഭക്ഷണംക്കെ കഴിച്ചിരിക്ക
ഭക്ഷണം കഴിച്ചില്ല ഞാൻ കുറച്ച് ടൈം ആയിട്ടൊക്കെ കഴിച്ചല് ഉച്ച തി ഞ ഞാനൊരു പന്ത്രണ്ടരക്കെ ആക്മ്പോ കഞ്ഞിടിക്കും പിന്നെ സാവധാനം കഴിക്കും
ആഹ് അ നേരരെ വല്ല തിന്നാ പിന്നെ വല്ല വണ്ടി
ആ് വണ്ടിരില്ല ഇവിടെ എല്ലാവ അങ്ങനെന്നെ അവിടെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടെ മുക്കാല ഒക്കെ ആമന്ന് കഞ്ഞി കിട്ടണം കഞ്ഞൊടിച്ചാ പിന്നെ ഒന്ണ്ടര മൂന്നണ ഒക്കെ ആയിട്ട് ഇന
ഉ നിക്ക് പിന്നെ കഞ്ഞിയാറും കുടിച്ചല
ആഹ ഇവിടെ ഇഷ്ട്ട അവലക്കൊക്കെ കഞ്ഞി കഞ്ഞിയും ചമ്മന്തിയുംമാണ് തേങ്ങാ ജമ്മതി
ന കഞ്ഞ കൂട്ടൂല ആ നേരം ചോറ് കൊടുത്തെങ്കി അതൊന്നും അല്ലെങ്കി ചായോ കട എന്തെിലും ഇണങ്കാൻ പറ്റുള്ളൂ
ആഹ
ഇപ്പൊ ചെറിയ ചെറുദിനായാലും അങ്ങന്നെ കഞ്ഞി കു കുടിച്ചൂല കൊടുത്താല് അപ്പ ചോറാണ് വെച്ചാണ്ടട്ട കൊടുക്കും
ചെറുദന് പിന്നെ ആ നഴ്സറിൽ നിന്ന് ഇത് കിട്ടൂല്ലേ അമൃദപൊടി ആഹ
വാങ്ങല്ല വാങ്ങീട്ട് ഇപ്പൊ കൊറ ആയിണ്
ഏ അപ്പ നമ്മളന്നെ പോവണം
ഏ് നമ്മള് പോകുമ്പോണോ കുട്ടികളും കൊണ്ടുപോണോ അവന് തൂക്കെടുക്കണം ഒക്കെ വാണ്
ഞൻ അവിടെ പൂരം വറക്കല
ഉ ആയോണ്ട്ല്ലേ
ഉ ആതുകൊണ്ട്
ഉം ഇവർക്ക് പു
അല്ലേത ആരും തിന്നൂല പൂര വറുത്തല്ല ആർക്കും ഇഷ്ട തേങ്ങയും എള്ളുംക്കെ ഇട്ട്
ഉ ഇവിടെ പേൽക്ക് പുട്ട് പുട്ട് ആവീൽ ഇതാക്കിണ്ട്ത് അത് ഇവടാണ്ടാക്കിയ ഓൽക്ക് നല്ലഷ്ട
ഉ ഇഞാപ്പ വിളിക്കട്ടോ